കേൾക്കുന്നുണ്ട് എന്താണ് പണി ഭക്ഷണൊക്കെ കഴിച്ചു കിടന്നോ
ഉം ഭക്ഷണൊക്കെ കഴിച്ചു മക്കളൊക്കെ ഉറങ്ങി മക്കളൊക്കെ ഉറങ്ങിയപ്പോഞാനും അവിടന്ന് കടന്നു ആഹ് അതെ
ഓഹ് അത് ശെരി ഉറങ്ങാറായോ സമയായോ ആഹ് ഭക്ഷണം കഴിച്ചങ്ങനെ ഇരിക്കണേ അപ്പൊ പിന്നെ വെറുതേ എങ്ങനെ നിക്കാണ്
ടൈം ആവുന്നുള്ളൂ കല്യാണം കഴിഞ്ഞില്ലേ
ഓ കഴിഞ്ഞതാണ് ഒരു മകൾണ്ട്അവള് ഉറങ്ങി ആ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിക്കണ് എന്നെന്തിന്
ആ മകൾക്ക് എത്ര ആ ചേർത്തിയോ സ്കൂളിൽ
ആ ആ സ്കൂളിലേക്കൊക്കെ ചേർത്തി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലാണെ
നേരത്തെ ഉറങ്ങോ
ഞാനോ ഞാന് നേരത്തെ പൊതുവേ നേരത്തെ പൊതുവെ നേരത്തെ പത്തുമണി പതിനൊന്ന് മണിന്റെ ഉള്ളിൽ എന്തായാലും ഉറങ്ങാറുണ്ട് ഭക്ഷണം ഏഴരൻ്റെ ഉള്ളിൽ എന്തായാലും കഴിക്കും നേരത്തെ കഴിക്കാറാ ഇവിടെ നേരത്തെ കഴിക്കണം ആദ്യം അങ്ങനെ ശീലായി പോയണ്ട നേര എങ്ങനെ കഴിക്കും
ആഹ് ചെലര് നേരത്തെ ഞങ്ങള് കൊറ വൈകിട്ട് കഴിക്കൊള്ളു അഹ് ആ ആഹ് ഉറങ്ങാൻ വൈകും ഭയങ്കര ബുദ്ധിമുട്ടണം ഉം ആ ആഹ് മൂപ്പര അങ്ങാടി പോയാൽ കുറച്ച് നേരത്ത് കഴിഞ്ഞിട്ടോവരുള്ളൂ
ശെരി അപ്പൊ നേരെ വൈകി വരുന്നോണ്ട്ല്ലേ അപ്പൊ ആ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോം നിങ്ങള് ഇങ്ങനെ നല്ല ഇന്ന് എന്ത കറിയൊക്കെ ഉണ്ടാക്കി ആഹ് അതന്നെ ഇന്നെ എന്തൊക്കെ കറിണ്ടാക്കി
കറി ഉണ്ടാക്കി ആ പിന്നെ പയറുപ്പേരി
ഓ അങ്ങനെ ഏ ഇവിടെ മീനൊന്നും കിട്ടാനില്ല ഇവിടെ മീന് കിട്ടൻ മീൻ വണ്ടിയൊന്നും വരുന്നില്ല ഇന്നും കുറേ ദിവസായിട്ട് ഇപ്പ പ ചക്കറി ഇന്ന് ഒന്നു ഇല്ല ആ ട്രോളി വരുന്നില്ല പിന്നെ ഇള്ള മീൻ തന്നെ മാർക്കറ്റ് പോവാണെ നല്ല വിലയുണ്ട് പിന്നെ ഇപ്പൊ ഇന്നെന്നെ ഞാൻ സ് സോയാബീൻ പൊരിച്ചത് കോഴിമുട്ട പൊരിച്ചത് ചമ്മന്തി പപ്പടം ഇങ്ങനെയൊക്കെ പോയത് ഇങ്ങനെയൊക്കെ കഴിക്ക ആഹ് എടക്ക അങ്ങനെ വേണ എന്നു നമ്മള് കോഴിയും മീനൊക്കെ അങ്ങനെ കഴിച്ചിട്ട് ശരിയാവില്ലല്ലെ ആഹ് ശരിയ പച്ചക്കറി കിടക്ക് തിന്നണം പിന്നെ ഞാൻ പതുവെ പച്ചക്കറി കഴിക്കാറുണ്ട് പച്ചക്കറി സ്ഥിരം എന്തെങ്കിലും ഒന്ന് ഇലവ ഇലപ്പേരിയോ എന്തെങ്കിലുക്കെ ഉണ്ടാക്കാറുണ്ട് എന്റെ വീട്ടിൽ തന്നെഞാ പച്ചക്കറി ഉണ്ടാക്കും റുണ്ട് ഉപ്പേരികള വഴുതന കുമ്പളം പിന്നെ അതുപോലെ തന്നെ പയറ് ചീര ചീരൊക്കെ വിത്ത് വാങ്ങിട്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ അമ്മക്ക് ആവശ്യത്തിനള്ള ആ ഉണ്ടാവ അങ്ങനെ അത് തന്നെ കൂടുതലായിട്ടൊന്നുല്ല വീട്ടില് സ്ഥലലാത്തോണ്ട് നമ്മക്ക് കഴിയുന്ന പോലെ നമുക്ക് ചട്ടിൽ കുഴിച്ചിടാന് അതന്നെ ഞ നമക്ക് നമ്മളെ വീ വീട്ടിലാവുമ്പോ ചിലപ്പോ രണ്ട് വൈതനോ അയിന്റെ കൂട്ടത്തിൽ വേറെന്തങ്കിലുമൊക്കെ ഇട്ടിട്ട് പേരിയൊക്കെ ഉണ്ടാക്കല്ലോ നമ്മൾ വീട്ടിൽ തന്നെല്ലെ ഉണ്ടാക്കണെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്തായാലും പലവിധ പ പച്ചക്കറികളൊക്കെ ഇട്ടും പ്പേരിക്കെ ഞാന അങ്ങനെക്കെ വെക്കും ഇല്ലല്ല അത് ചക്കയില്ല മാങ്ങയില്ല അങ്ങനത്തെ ഒരു സാധനം ഇല്ല തേങ്ങ ഇണ്ടട്ട് അത് ഒരു തേങ്ഉണ്ട് വീട്ടിൽ ചക്കി മാ ഇല്ല ചക്ക എൻ്റെ വീട്ടിലുണ്ട് പക്ഷെ ഇവിടെ ഒന്നുംല്ല മാങ്ങൊന്ന കി കിട്ടാനായില്ലേ മാങ്ങ ക്കെ നങ്ങള് പൈസടുത്ത് വാങ്ങാനാ
ഉം ആഹ് ഞങ്ങൾക്ക് പിന്നെ മാങ്ങ ഇഷ്ടം പോലെ കിട്ടി ഇവിടെട്ടോ മാ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രവശ്യം. ഇല്ല ഇല്ല അയൽവാസികൾ ഇഷ്ടം പോലെ തരും നേരെ പോള് ത്തെ മാങ്ങ. ഇഷ്ടം പോലെണ്ട് ഇവിടെ മാങ്ങി കാര്യങ്ങളും ഇപ്പൊ കഴിഞ്ഞില്ലേ സീസൺ കഴിഞ്ഞു. കഴിഞ്ഞു ഇപ്പ ഇങ്ങനെ ചക്കന്റിം കഴിയാനായി ഇല്ല കഴിഞ്ഞിട്ടില്ല ഇപ്പഴും.
വിലയുണ്ടോ മാങ്ങക്കൊക്കെ ഇപ്പൊ ഒരു കിലോ നാപ്പത്തഞ്ച് രൂപ ഞങ്ങളെ ഇവിടെ. നാപ്പത്തഞ്ച് അൻപത് രൂപ കൊടുക്കണം മാങ്ങക്ക്
ഞങ്ങള ഇവിടെള്ള- നാടൻമാങ്ങഒക്കെ. മൊത്തം കഴിഞ്ഞു ഞ്ഞി കടയിൽന്ന് കിട്ടും, കടിന്ന് വാങ്ങിയല് കിട്ടും. ആഹ ചിലതൊക്കെ സൂചി വെച്ച് ഉണ്ടാക്ണ അല്ലേ, ചിലതൊക്കെ അപ്പോ -
നാപ്പതജ് രൂപ കിലോന്, ഓഫർ വിലയില്. നപതഞ്ച് രൂപണ്ട് ഇന്നൊക്കെ- മാങ്ങക്ക് ഞനലങ്ങനെ. ഒക്കെ വാങ്ങാറുണ്ട് കാരണം എന്താ അറിയോ, നമ്മള് വീട്ടിലില്ലാത്തോണ്ട് മക്കൾക്കും ഭയങ്കര ഇഷ്ട്ടാണ്. ഈ മാങ്ങ അപ്പ എനികായാലും- ഭയങ്കര ഇഷ്ട്ടാണ് അത്ന്നെ നമ്മള് വാങ്ങും പിന്നെ ച-
പിൻ -
ണ്ട്ട്ടോ നമക്ക് എന്റെ വീട്ടിലില്ല- വിചാരിച്ചാലും ചക്കമ്മക്ക് എ- ഇവ്ട്ന്നെങ്കിലൊകെ കിട്ടും. അടുതൊക്കെ വീട്. അങ്ങനെ കിട്ടും അങ്ങനെ ചക്ക- കൂട്ടാനൊക്കെ ഉണ്ടാക്കും ആഹാ രണ്ട- മതി ആഹാ ചക്ക കൂട്ടാനിണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയണ്ട്. ഇല്ലല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട്- മഴയില്ലേ വ- മഴ ഇങ്ങനെ കാണും മഴ പെയ്താ, പെയ്ത. പെയ്തില്ലെങ്കിൽ പെയ്തില്ല എന്ന് പറയുന്ന കോൽത്തില് മേഘം- ഇങ്ങനെ നിക്കുന്നല്ലാതെ- പെയ്യുന്നൊന്നും കാണ-
കൊറച്ചു കഴിഞ്ഞ ഒക്കെപ്പാടെ- പൊട്ടും.
ആഹാ അതാണ് അതിനുള്ളതാണ്- തോന്നണ്ടുണ്ട് വെയിലിന്റെ- ചൂടൊക്കെ കണ്ടി- കെ കാലാവസ്ഥ. ഇല്ലല്ല ഇവിടെ അങ്ങനത്തെ- ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. കാരണം മഴ പൊതുവേ ഇല്ലല്ലോ? ആഹാ. ആഹ ശരി ഏ വന്ന അടെ? ടെങ്കിപ്പനിഒക്കെ വന്നോ അവിടെ? ഓ ആശെരി ഇന്ന്പ്പോ- ഞങ്ങളവിടെക്കാണ്. ശെ അത് ശെരി. അതന്തെ ആഹ് കൊതുകിൽ- നിന്ണ്ടാവുന്നതാലേ മഴ ആഹാ.
കൊതുക് കൂടു.
പിന്നെ അത് ആഹാ ചക്കിം- മാങ്ങിമം കലോടുത്ത് എല്ലാം- ഉണ്ടാവും. ആഹ ശരി എന്നിട്ട് അങ്ങനെയല്ല സ്കൂളിലൊക്കെ, മക്കൾക്കൊക്കെ പോകുന്നിടത്തൊക്കെ. അങ്ങനെ ഡെങ്കിപനീണ്ടത്, അപ്പോ ഇങ്ങക്ക് അങ്ങനെ- ബോധവൽക്കരണോ. ഓ ഇത് പനിക്കോ? ഇങ്ങനത്തെ ഈ പനി എനിക്ക്പനി. ആഹ ആ ശെരി.
എന്തട്ടാ ഇതി ല്ലതല്ലേ അണുക്കള ഉള്ളതല്ലേ പെട്ടന്ന് പകരന-
ആണുക്കൾ ഉണ്ടാവും, അതന്നെ വയറൽ പനികളാണ്‌ ഉണ്ടാവ. ഇവിടെ പിന്നെ അങ്ങനത്തത്തൊന്നും, ഇതുവരേക്കും ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്യട്ടോ അങ്ങനൊന്നും, ഇതുവരെ പണികൾടെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആഹാ. അതന്നെ ഇല്ലാതിരിക്കട്ടെ അത്- ആയി നീ അങ്ങട്ട്. ജലദോഷം, പനി, ഹോസ്പിറ്റൽക്കാർക്ക് ഒഴിവുണ്ടാവൂലല്ലേ ഇനി അങ്ങോട്ട്. അങ്ങനെ തന്നെയ പിന്നെ നിങ്ങ- യാത്രൊക്കെ പോകാറുണ്ടോ? എങ്ങോട്ട- ങ്കിലൊക്കെ വെർതെ- ബീച്ചിലേക്ക്. ഓ ശരി ബീച്ചിലേക്കൊക്കെ- പോകാറുണ്ടോ നല്ല- രസമാണല്ലോല്ലെ? ഇനി ആഹാ എനിക്കിഷ്ടം- അങ്ങനെണ് എവിടെക്കെങ്കിലൊക്കെയാ- ത്ര പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ പോയിട്ട് ക്ഒറ്റ- റ്റക്കെക്കെ ഇരികാൻ ഭയങ്കര ഇഷ്ട, മനസിലെ സങ്കടം ആഹാ. സന്തോഷം ഒച്ചിംമ്പഹളൊന്നുല്ലാതെ, അത് ഇങ്ങനെ ആഹാ. ഇട ആത് ശരിയന്നെ ആഹാ, വിനോദയാത്ര നല്ലതാണ്- പോകുന്നത്. നമുക്ക്- നമുക്ക് നമ്മള കാര്യങ്ങൾ കുറേ- മനസ്സിലാക്കാനും സാധിക്കില്ല- ഞാനും ഇതേമാതിരിന്നെ യാത്ര- ചെയ്യാൻ പറ്റാത്തത കൊണ്ട്. കുറേ മൊബൈലിങ്ങനെ- യാത്രയുടെ-
ആഹാ എനക്ക് അധികം യാത്ര ചെയ്യാൻ പറ്റില്ല, ഫുൾ ഛർഥി ആയതു - കൊണ്ട് അപ്പോ പിന്നെ ഹെൽത്ത് പ്രോബ്ല ആണ്. അപ്പോ പിന്നെ ആഹാ, ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമാണ്. ഗുളിക കുടിച്ചാലും ക്ഷീണായിട്ടങ്ങനെ കിടക്കും. എവിടക്കേലും പോവാണെങ്കിൽ തന്നെ കമഴ്ന്ന് കെ കെടക്കലാണ് അവിടുക്ക് എത്തുവോളം, അപ്പൊ അത് വേറെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആസ്വദിക്കാൻ കഴിയൂല, അവിടക്ക് എത്തി കഴിയണം, നിർത്തി നിർത്തി ഇങ്ങനെ പോണം വണ്ടി അപ്പൊ പിന്നെ നമ്മുക്ക് അങ്ങനെ
ഓഹ് അങ്ങനെ ഞാന് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് പോകാൻ നമുക്ക് നല്ല ദൂരെ യാത്ര പോകണമെങ്കി നമ്മള് ക്ക് സാമ്പത്തികം ഉണ്ടാവണം ഏഹ് സാമ്പത്തിക എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണ്ടേ, അപ്പൊ ഞാന് എന്താക്കും ഈ മൊബൈല കുറേ യാത്രകളുടെ വീഡിയോയുണ്ടല്ല കുറെ ആൾക്കാരുണ്ടാവും, ഇന്ത്യയിലെ ആഹ് അത് കണ്ട് ഞമ്മളണ്ട് ഞാൻപ്പ ഇന്നലെ വീഡിയോസ് കണ്ടേ ഒരാണ്, ഒരു ആണിന്റെ, ട്രാവൽ ബ്ലോഗറോ അങ്ങനെ എന്തോ ആണ് തോന്നിണ്ട്. ആ ചെങ്ങായി ഇതേമാതിരി പാറന്റെക്ക ആഹ് ഉള്ളിലൂടൊക്കെ പോയാണ്ടല്ലേ ആഹ് അങ്ങനത്തൊക്കെ കാ കണ്ടിങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് എന്താണ് അതിനെപ്പറ്റി അറിയാനും പിന്നെ ഇന്ത്യയിലെ പല രാജ്യങ്ങളും ചു ചുറ്റിക്കറങ്ങി കാണുന്നവരൊക്കെല്ലേ, അതൊക്കെ നമുക്ക് ഈ വീഡിയോസിലൂടെ കാണുമ്പോൾ എന്താവും നമ്മൾ ക്കത് അവരെ പറ്റി മനസിലാക്കാനും അ അവിടുത്തെ സംസ്കാരവും ഭക്ഷണ രീതിയും പെരുമാറ്റവും ക്കറിയാൻ കയ്യ്ണ്ടല്ലോ അമ്മക്ക് ആഹ് അങ്ങ അതന്നെ അങ്ങനെ ഇടുന്നോട്ണ്ടല്ലേ
ഓളെ, എന്താ ഓളെ പേര് നിക്കറിയൂല
ഓഹ് അറിയാം അതിനെ ഞാൻ ഈ ആ പേര് ഓർമ്മല്ല എന്താറിയോ ഞാൻ പറഞ്ഞാ എന്താ പൂർണിമല്ല പൗർണമിയോ ഓഹ് എന്തൊരു പെണ്ണ്, ഇജ്ജാതല്ലേ ഈ ഇച്ചേക്കോ അങ്ങനെ എന്തൊക്കെ ചെയ്തണ്ട് പോണ വണ്ടിയിലൊക്കെ കൈയ്യാട്ടി പോണല്ലേ ആഹ് ഓള അത് ഞാൻ കാണലുണ്ട്, ഓളടെ ഇന്നലത്തെ വീഡിയോസ് കണ്ടാ, ഓള് ഒറ്റ ക്ക് അവിടവിടെയൊക്കെ പോവ്ണ്ട്. എല്ലാതും കാണൽലുണ്ട് ഓളത് ഓളെ എല്ലാം സമ്മതിക്കണല്ലേ ഓളെ
ആഹ് സമ്മതിക്കണം എല്ലാടത്തും പക്ഷെ പലെ പലെതിലും ഓളു പെ ട്ടു, അവിടന്നൊക്കെ കഴിച്ചില്ലയോള് ഒറ്റക്കന്നെ പൊരുതി ഉം
ഓഹ് നമ്മളൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഇല്ലണ്ടാവും. അങ്ങനെ വേണം ഈനി നിക്കൊന്നുംകയ്യൂല നമ്മള് പേടിച്ച് ഒരാളെ കണ്ടായി നമ്മള് പേടിച്ച പായൂലെ എങ്ങനെയല്ലേ അങ്ങനെ സാ ഞാനോ ഞാന് പാട്ടൊന്നും പാടില്ല എനിക്ക് അങ്ങനെ വലുതൊന്നുംല്ല എനിക്ക് ഇതേമാരി വീഡിയോ ഇങ്ങനെ ത്തെ കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടം, അങ്ങനെ ആ കഥകള് വായിക്കുക, നോവലുകള് വായിക്കുക, നല്ല നല്ല പഴയ സിനിമ കള് കാണുക ഇതൊക്കെയാണ് ഞാനെ ഒരുപാട്, ആവൂ പച്ചക്കുതിര, പാണ്ടി
അടിപൊളിയാണ്
പച്ചക്കുതിര, പാണ്ടിപ്പട, സി ഐ ഡി മൂസ ഞാനിപ്പം ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഫോണില് ഓൾടെ സിനിമ, ഏതറിയോ
മോഹൻലാലിന്റെ ഒക്കെ പടം ഭയങ്കര രസ സാണ്. ഞാൻ ആദ്യം മോഹൻലാലിന്റെ പടം കണ്ടിന്നില്ല, പിന്നെ ഞാൻ ഒഴിഞ്ഞിരി കുമ്പള് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ഒരു അതിൽ കഥ ഉണ്ട് ഉണ്ടാവും
സിനിമകളില് അയിന് കഥകള്ണ്ട് ഇപ്പഴത്തെ സിനിമകളല്ലേ ഇടികളും കച്ചറകളും ഉള്ളത് ഞാനിപ്പല്ലേ മാന്ത്രിക മോതിരവും സേവ് ചെയ്ത് വെച്ച്ണ് കാണാന് പണ്ടത്തെ ആഹ് ഇനിയാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
പിന്നെന്താ അങ്ങനെ പോണു കൊഴപ്പൊന്നുല്ല. പിന്നെന്താ ചോറെപ്പളാ തിന്നല് എപ്പളാ കഴിക്കല്
ഞാനോ ഞാന് ചോറ് ഏഴരൻ്റെ ഉള്ളില് കഴിക്കും, ഏഴന്റെ ഉള്ള് കഴിക്കും
ആഹ് അങ്ങനെയായിരുന്ന് ഉമ്മയും ഉപ്പയൊക്കെല്ലേ അവിടെ
ഓഹ് ഇവിടെ ഞാനും മകളും മാത്രൊള്ളൂ ഞാനും മകളന്നെ ഒള്ളൂ അങ്ങനെ നിക്കും ആഹ് അങ്ങനെയാണല്ലേ അപ്പൊ ഭക്ഷണൊക്കെ ഞങ്ങള് നേരത്തെ കഴിക്കും. നേരത്തെ കഴി ച്ചാണ്ട് അങ്ങനെ ഞ പിന്നെ ഒറക്കം വരുമ്പണ്ട് ഒറങ്ങും രാത്രി ചെലപ്പോ പകലൊറങ്ങിയാ രാത്രി തീരെ ഒറക്ക് കിട്ടില്ല. അങ്ങനാകുമ്പളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും രാത്രി അങ്ങോട്ടും മറിഞ്ഞ് ഇങ്ങോട്ടും മറിഞ്ഞ് അങ്ങനെ കെടക്കും
പ്രശ്നം തലവേദന മൈഗ്രീന് ഒ ഒക്കണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ആഹ് ഓക്കെ